ഹലോ
ആ കേക്കാവോ
ഓ കേക്കാം
ആ എന്തായി ജോലിയൊക്കെ കഴിഞ്ഞോ
ഓ ജോലിയൊക്കെ കഴിഞ്ഞു
ആ
പിന്നെ അവിടത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ ഹലോ ഹലോ
ആ കേക്കുന്നൊണ്ട് കേക്കുന്നൊണ്ട് പറഞ്ഞോ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലി കഴിഞ്ഞില്ല കൊറച്ചു ജോലി കഴിഞ്ഞു തുണിയൊക്കെ കൊറേ ഉണ്ടായിരുന്നു കഴുകാനായിട്ടെ
ആഹ്
അങ്ങനെ അതെല്ലാം അലക്കി വെ വാഷിംങ്ങ് മെഷീൻ ഒണ്ട് പക്ഷെ കറണ്ട് ചാർജ് കൂടുതലൊക്കെ ആയത് കൊണ്ട് നമ്മള് കൈകൊണ്ട് തന്നെ കഴുകുന്നത് അത് ഈ മഴേ ഒണ്ട് ആൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ ഞാനിങ്ങനെ കൊറച് ച്ച് ഹെൽപ്പിങ്ങൊക്കെ ചെയ്യും
ഓഹ് ഓഹ് എന്ത് ക്ലാസ്സിന് പോണ്ടല്ലേ
ആഹ് പോണൊണ്ട് അങ്ങനെ അന്നേരം പിന്നെ ഞാന് ഹെൽ ല്ലേ ഉള്ളൂടാന്നേരം പിന്നെ എന്തേലും ജോലിയൊക്കെ ഉണ്ടെങ്കി ഇങ്ങനെ ചെയ്തു കൊടുക്കും
ഓഹ് ഓഹ് അത് നല്ലത എന്തായാലും
കൊറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിട്ട് വെയ്ലത്തിട്ട് അങ്ങനെയിരുന്നപ് പ്പം കുറച്ച് മുമ്പേ ഒരു മഴേട ഇത് ഉണ്ടാരുന്നു അങ്ങനെ വീ ണ്ടും അതടുത്ത് അകത്തിട്ട് ഇപ്പ മഴ മാറിയ പ്പഴത്തേക്ക് വീണ്ടും എടുത്ത് വെളിയിലിട്ട് ആഹ് അതെ അതൊക്കെ എടുത്ത് ഒന്ന്‌ ഉണക് ക്കി എടുത്ത് വെയ്ക്കണം കറിയൊക്കെ ആയോ മ- ത്തിക്കെ മേടിച്ച് കറി വെക്കുവാന്ന് പറഞ്ഞിട്ട് കറിയായോ
ഓ കറിയൊക്കെ വെച്ചിട്ടുണ്ട്
ആണോ ആഹ് വേറെന്തോ സ്പെഷ്യല് മത്തിക്കറിയും
വേ വേറെന്താ സാമ്പാറും ചമ്മന്തിയും
ചമ്മന്തി ഉണ്ടോ തേങ്ങാ ചമ്മന്തി അതോ തക്കാളി ചമ്മന്തിയൊ
എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നിയ കറി വേണോന്നൊന്നുമില്ല
ആഹ് എന്തേലുമൊക്കെ മതി
ആഹ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിരിക്കോളും എന്തെങ്കിലൊക്കെ മതി പക്ഷെ എന്റെ വീട് ട്ടില് എന്റെ വീട്ടിലുള്ളവർക്ക് അങ്ങനെയല്ല അവർക്ക് കുറെേ കറിയൊക്കെ വേണം.
കുറേ കറിയൊക്കെ വേണം ആഹ് അതായി
കൊറേ ഏഹ് എന്നെ കല്യാണം കഴിച്ചേക്കണ വീട്ടിലേക്കെ അവിടക്ക് കുറച്ച അധികം അങ്ങനെയുള്ള ഒരു ക്കെ എരിയണം ഉച്ചക്കായാലും രാവിലെ ആയാലൊക്കെ തോനെ കറിയൊക്കെ കൂട്ടി കഴിക്കണ അങ്ങനെയുള്ള ആൾക്കാരാ
ആഹ് അന്നേരംഈ കല്യാണത്തിനൊക്കെ പോലെ ആയിരിക്കുമല്ലോ കല്യാണ വീട്ടിലൊക്കെ പോത്തില്ലേ ഈ സദ്യയൊക്കെ ഉണ്ണത്തില്ലേ ഒരുപാട് കറികളും തൊടു കറികളും ഒക്കെ ആയിട്ട്
അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞ് പറഞ്ഞ് അത് വേണ്ടാന്ന് ഒപ്പിച്ചു കുറച്ചു മതി വറുത്തു
ആഹ് അത് നല്ലതല്ലായിരുന്നൊ
ആഹ് വേണ്ട അതന്തിനാ ഒര് ഒര് നമ്മള് ചോറ് തിന്നേണം എന്നുണ്ടെങ്കിൽ തോനെ കറി കൂട്ട് തിന്നേണ്ട ആവശ്യമില്ലല്ലോ ഇച്ചിരി കോളം
ഇത്തിരിക്കോളം കറി കൂട്ടി തിന്നാൽ മതി അല്ലാതെ തോനെ വെച്ചുണ്ടാക്കി അത് എന്നട്ട് എടുത്ത് കാട്ടികളയാ അല്ലെന്നുണ്ടെങ്കി അത് എടുത്ത് ഫ്രിഡ്ജില് വെക്കാ അയ്ന്റെ ആവശ്യല്ലല്ലോ
ആഹ് അത് ശെരിയാ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊക്കെ കഴിക്കാന്ന് പറഞ്ഞാ പിന്നെ അത് ഒന്നൂടെ ഇതാവത്തേ ഉള്ളൂ ആഹ്
ആഹ് പിന്നെ ആശുപത്രി പോണം മരുന്ന് മേടിക്കണം ഛർദ്ദിയായി വയറ്റുളക്കമായി എന്തിനാ പാടത്തിക്കണ്
ആഹ് ശരിയാ ഇപ്പോഴൊക്കെയാണെങ്കി ഒരുപാട് രോഗങ്ങളല്ലേ
ആഹ്
ദിവസവും വാർത്തയിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് രോഗങ്ങൾ അതും ഈ ആഹാരത്തിന്നൊ ക്കെ തന്നൊക്കെയാ ഉണ്ടാവുന്നത്
ആഹ് നമ്മൾ കഴിക്കാത്ത ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ ഫ്രിഡ്ജിൽ അങ്ങട്ട് എടുത്ത് വെയ്ക്കും അപ്പ അയ്ന്റെ ഉള്ളിലെ അണുക്കളൊക്കെ വന്നിട്ടെ പിന്നെണ് നമ്മൾ ചൂടാക്കി കഴിക്കണ കഴിച്ചൊക്കെ കഴിയുമ്പോ അസുഖങ്ങൾ ഇങ്ങനെ വരുവായിരിക്കും.
ആന്ന് ആന്നാ ആന്നാ ആഹ്
ഇ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളൊക്കെണ്ടല്ലോ
ആഹ് ആണാണോ പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്ര ഞങ്ങള് ഓണത്തിന് പോകാറൊള്ളൂ
ആണോ അല്ലാതെ അല്ല അല്ലാതെ വിനോദ സഞ്ചാരത്തിനൊന്നും നിങ്ങൾ പോവാറില്ലേ
ഓഹ് ഓഹ് അങ്ങനെ പോകാറില്ല അങ്ങനെ പോവാനായിട്ടേ എഹ് വ ട്ടാ ആൾ ണ്ടാവില്ല ഹസ്ബന്റ് ജോലിക്ക് പോണേ അത് കാരണംകൊണ്ട് പുള്ളിക്കാരന് ലീവ് ഉള്ളസം ഞായറാഴ്ച മാത്രം ണ്ടാവാറുള്ളൂ
അങ്ങനെ അവിടെ അടിച്ചുപൊളിച്ചു കഴിയുല്ലേ
ആഹ് ഞായറാഴ്ച മാത്ര ഉണ്ടാവാറുള്ളൂ ആഹ് പോക്പോ ചെലപ്പോക്കെ പോകും അമ്പലങ്ങളിലൊക്കെ പോവുമല്ലാതെ അങ്ങനെഔട്ടിങ്ങായിട്ട് അങ്ങനെ പോവലില്ലല്ലോ
ആഹ് അഹ് അടുത്തൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ടോ
ഓഹ് ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്
ആഹ് ഞങ്ങക്ക് ഇവിടെ ഉണ്ട് അടുത്ത് അമ്പലങ്ങള് ഞങ്ങള് തന്നെ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോ ഈ അമ്പലത്തിന് പറ്റ ഈ ഈ മൈതാനം
ആഹ് ആഹ്
അന്നേരം ഞങ്ങള് വൈകിട്ട് കൂട്ടുകാരന്മാര് എല്ലാരും കൂടെക്കെ ചേർന്ന് ഒരു ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു പ്രത്യേക രസമാ അത് വൈകിട്ട് അവിടെ പോയിര്ന്ന് കഥ പറയുക പിന്നെ കുറച്ചേരം മിന്നപ്പൊ എല്ലാരും ഈ മൊബൈലാന്നല്ലോ
ഉം
ഉം മൊബൈല് നോട്ട് വാണല്ലോ അത് കാരണം എല്ലാരും സംസാരിക്കാനൊക്കെ അധികന്നും കിട്ടത്തില്ല ചെന്നിരുന്നാലും എല്ലാരും ഇങ്ങനെ മൊബൈലി ഇങ്ങനെ തോണ്ടി തോണ്ടിക്കൊണ്ടിരിക്കും ഉം പ നമ്മുടെ വീട്ടുകളിലാണെങ്കിലും അതൊക്കെ തന്നെ കുറച് സമയം കിട്ടി അപ്പഴേ മൊബൈൽ എടുക്ക
സത്യം അമ്മമാരാ അമ്മമാരു അടുക്കളയില് ജോലി ചെയ്ത് കഴിഞ്ഞാല് പെണ്ണുങ്ങള് ഫ്രണ്ടില് സോഫയിലും അന്നീ ഫോണീ കളി എല്ലാം
ആന്ന്
ഉം അവര് അടുക്കളയിൽ ചെന്നിട്ട് ഒന്ന് ഹെൽപ് ചെയ്യും ഒന്നും ഇല്ല
ആഹ ടി വി ഒന്നും ഇപ്പൊ ആർക്കും അങ്ങനൊന്നും കാണാനൊന്നും താല്പര്യ ചെടിയൊന്നുമില്ലന്നോ
താല്പര്യംമില്ല അത് തന്നെ ഇപ്പൊ സീരിയല് വരെ ടി ഫോണിലുണ്ട് പ്പ പിന്നെ എന്തോന്നെ ടി വി
ആഹ അതും ശരിയാ
എണീച്ച അപ്പ തന്നെ ഫോണ എടുത്ത് നോക്കണം ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അത് നോക്കില്ലങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല
ആഹ അതാ ഇപ്പൊ നമ്മളെ ഒരു ജീവിത ഇതായിട്ട് മാറക്കോ ഈ ഒരു ടെലഫോണും
ആഹ അതെനെ
ഉം കാരണം ഇപ്പൊ ഒരുപാട് പരിപാടികൾെല്ലാം ഈ മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ നമ്മക്ക് ഇവിടെ ഇരു അന്ന് തന്നെ അങ്ങ് ദൂരെ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാം കണ്ട് സംസാരിക്കാം അങ്ങനെ എന്തെല്ലാം സജ്ജീകരണങ്ങളായി ഇപ്പം
ഉം
ഉ പിന്നെ സിനിമയൊക്കെ കാണാറുണ്ടോ?
ഓ് സിനിമ ഞാാനിങ്ങനെ ടെലഗ്രാമിൽ ഇങ്ങനെ വന്നിരുന്നു കാണും അല്ലാതെ അങ്ങനെ കാണാറൊന്നുല്ല തിയേറ്ററില് ആ എടക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ര രണ്ട് പ്രാവിശ്യക്കെആയിട്ട്
പോയി കണ്ടല്ലേ ഏത് ഏതായിരുന്നു അവസാനമായിട്ട് കണ്ട സിനിമ
അത് തുടരും ആ തുടരുല്ല വാഴാറ്റു
വാഴാറ്റു ആ അത് നല്ല സിനിമ ആയിരുന്നല്ലോ.
ആഹ നല്ല സിനിമയാണ് നല്ല സിനിമയാണ് അത് ഭയങ്കര ഒരു ഇമോഷണൽ ആായിട്ടുള്ള ഒരു സിനിമയാണ്.
ആ അതെ ആ എനിക്ക്. ആഹ ഞങ്ങൾക്കും ഞങ്ങൾ ഇവിടെ ഫാമിലി ആായിട്ടായിരുന്നു പോയത് അത് കാണാനായിട്ട്.
ഉം അത് ഭയങ്കര സങ്കടമാവും ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പഴേ. ഹലോ പോയോ.
കേക്കാവോ ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. വാ വാഴ ഫസ്റ്റ് നല്ലായിരുന്നു. ആഹ അത് ഇവിടെ ഈ എടക്ക് ഈ റേഞ്ചിന്റെ ഒക്കെ കുറച്ച് പ്രശ്നമുണ്ടേ. ഞങ്ങള് ഈ ഉള്ളിലോട്ടൊക്കെ ആയതുകൊണ്ട് ഇവിടെ. ഇടയ്ക്ക് റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ ഈ വൈഫൈ ഒക്കെ. കണക്റ്റായി വരുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ടൈം എടുക്കും.
ആഹ വൈഫൈ ഒക്കെ ഇണ്ടല്ലേ വീട്ടില്.
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവിടെ ഉണ്ടോ.
ഓ ഇവിടെ ഉണ്ട്.
അവിടെ ഉണ്ടോ.
ഇവിടെ എടുക്ക് കട്ടായി പോകും.
ആഹ് ഇവിടെ അത് തന്നെ ഇടക്ക് കട്ടായി കട്ടായി അങ്ങ് പോകും പിന്നെ കിട്ടാനായിട്ട് പാടാ.
ഉം പാടാ പിന്നെ കട്ടായി കഴിയുമ്പോ. നന്നാക്കുന്ന ആളുണ്ട് ഇങ്ങനെ വൈഫൈന്റെ. അയാളെ വിളിച്ച് കൊറേ ചീത്ത പറയും അപ്പൊ റെഡി ആവും.
ആഹ അത് കൊൊള്ളാം ഉ. ഇവിടെ പിന്നെ വിളിക്കേണ്ട ആവശ്യം ഒന്നുമില്ല തന്നെ ഇഞ്ഞ് വന്നോളൂ. പെട്ടെന്ന് തന്നെ അങ്ങ് കണക്ട് ആകും കൊഴപ്പമില്ല.
പൈസ നമ്മള് പൈസ കൊടുക്കേണ്ടത് ആകു ബോ അവര് ആ സമയത്ത് ഇപ്പ കരണ്ട് തന്നെ.
കറണ്ട് ബില്ല് വന്നിട്ട് കറണ്ട് അടക്കണ്ട ദിവസം ആവുമ്പോ. അടച്ചില്ലെന്നണ്ടെങ്കില് അവര് വന്ന് ഫീസ് ഊരും അത് നമുക്ക്. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയം. ഒക്കെയ ആണെന്നാണെങ്കില്. കരണ്ടും ഇല്ലന്ന് ഉള്ളതാണെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റൂലല്ലോ ആ സമയത്ത്. ആ സമയത്ത് അവര് നന്നാക്കാത്തോ ഒന്നില്ല എന്നാൽ ഇപ്പ ഇവിടെ കരണ്ട. ണ്ടായിരുന്നില്ല രാത്രി നല്ല ചൂടുായിരുന്നു കിടക്കാൻ പറ്റണ്ടായിരുന്നില്ല ഒരു. നാല് മണി അല്മണി അഞ്ച് മണിയൊക്കെ ആയപ്പഴ.
ആഹ അവിടെയും പ്രശ്നം ഉണ്ടായിരുന്നു അന്നരം കറണ്ടിന്റെ അല്ലേ.
ഉം ഇവിടെ കറണ്ടിണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പൊ രാവിലെ വന്നും പോയൊക്കെ ഇരിക്കായിരുന്നു.
ആ ഇവിടെ ഇന്നലെ വൈകിട്ട് വൈകിട്ട്. പോയതായിരുന്നു കറണ്ട് പിന്നെ രാത്രി പത്ത് മണിയൊക്കെ ആയി വന്നപ്പോ.
ഉം ഉം.
എന്നിട്ടും ഇടക്ക് വന്നും പോയി വന്നും പോയി ഒക്കെ ഇങ്ങനെ നൽക്കുവായിരുന്നു അതോ ചൂടൊന്നും. ഒടുക്കത്തെ ചൂടും.
ആഹ.
ഇത്ര ഇത്ര മഴ പെയ്തിട്ട് ഈ ചൂട് മാറിയില്ലല്ലോ എന്ന.
ആഹ.
പിന്നെ ഊണിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ.
ഓ.
ഇനി എപ്പഴാ ഫുഡ് കഴിക്കുന്ന.
ഫുഡ് ഒരു മണി ഒന്നരക്കെ ആകുമ്പോഴേ കഴിക്കാറുള്ളൂ വിശക്കുന്നത അനുസരിച്ച് കഴിക്കും.
ആ അല്ലാതെ ഇന്ന സമയൊന്നുല്ല എപ്പഴാ വിശക്കുന്ന അന്നേരം എടുത്തേ ച്ച് കഴിക്കത്തേള്ളൂ
ആ അപ്പഴേ കഴിയ്ക്കുള്ളൂ
ആണ് ന്നെ ങ്ങളുവതേ കണക്കൊക്കെ തന്നെവെശക്കാനേരത്തെടുത്ത് കഴിക്കും ഉഹ്‌ അപ്പൊ ശരിയെന്നാ ഞാൻ പിന്നെ വിളിയ്ക്കാന്നാ
ഉം ഹ്‌ ന്നാ ശരി